കേൾക്കാവേ ആഹ് സുഖം സുഖം എന്ന ഉണ്ട് വിശേഷം?
ആഹ് നന്നായിട്ട് പോന്നു സുഖം
അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആഹ് വാഴ മൂവി ഉം
ആഹ് ഓക്കെ ഓക്കെ നല്ലൊരു ടോപ്പിക്ക് ആണല്ലോ
ആഹ് ആഹ് കണ്ടതാണോ വാഴമൂവി കണ്ടോ?
ആഹ് വാഴ റ്റൂ കണ്ടായിരുന്നു. അടിപൊളി മൂവി ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ വഴ മൂവി?
ഇഷ്ടപ്പെട്ടു. ആഹ് പഴയ പ്ലസ് ടു ലൈഫിലൊക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നെ ഒരു ഊ ഫിലിംമ എനിക്കിഷ്ടപ്പെട്ടു.
തീർച്ചയായും താങ്കൾക്ക് ആഹ് സിനിമ കണ്ടപ്പോൾ എന്തോആയിര്ന്നു ഒരു ഫീലിങ്
ആഹ് പ്ലസ് ടു ലൈഫ് ഓർത്തു ഇങ്ങനെ നൊസ്റ്റാൾജിയാ പ്ലസ്ടു ലൈഫിലോട്ട് അങ്ങനെ നമ്മളെ പതുക്കെ കടന്നു പോവാരുന്നു.
പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ കിട്ടി ആ സിനിമയെ കുറിച്ച് ആ കണ്ടപ്പോൾ?
കൺ അതിൽ നിന്നും സിനിമയല്ലേ പ്രത്യേകിച്ച് നമ്മളത് ജസ്റ്റ് എന്റെർടൈമെന്റിന് വേണ്ടിയല്ലേ നമ്മളത് കാണുന്നേ. അപ്പൊ അതിൽ നിന്ന് ഒന്ന് ഗെയിൻ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയൊന്നുംല്ല
എങ്കിലും ഒരു എമോഷണൽ കണക്റ്റ് ഒക്കെ ആയി
ആഹ് ഇമോഷണലി ആഹ് കണക്റ്റ് ആഹ് ആകുല്ലോ ഓട്ടോമാറ്റിക്കലി ഉം ആഹ് എ എവിടെ ആഹ് പറഞ്ഞോ ആഹ് എബ്ബെ എന്തേലും ഒരു ആറേലും ഒരു ലൈഫില് ആഹ് നടന്ന സംഭവം ആരിക്കുവല്ലോ ഇങ്ങനെ ഫിലിമായിട്ട് കുറച്ചെങ്കിലും ആരെലും അനുഭവിച്ചറിഞ്ഞ കാര്യമല്ലേ ഈ ഫിലിംമായിട്ട് എടുക്കത്തുള്ളൂ ഏഹ് അപ്പം ആ ഡയറക്ടർന് ഏഹ് എന്തേലും അതുമൂലം ഒരു ഇത് കിട്ടി കാണും അതുകൊണ്ടല്ലേ അത് എടുത്തത്. അപ്പം ഏഹ് നമു മ്മള് ഓട്ടോമാറ്റിക്കലി നമ്മള് ഇതാവോല്ലോ. നമ്മള് ഇമോഷൻ ആകോല്ലോ അത് കാണുക. പിന്നെ ഡ്രഗ്സിനെതിരെ ഉള്ള ഒരു പാഠം ഏഹ് പിള്ളേർക്ക് ഇപ്പത്തെ ഏഹ് ജ ജനറേഷന് അത് കാണാൻ പറ്റിയ പ പടവാ ഉം
തീർച്ചയായും ഓരോ ഡ്രക്സിലൊക്കെ അടിപ്പെട്ടു പോകുന്നതും
ആം
പഠനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവര് പോകുന്നത്
പിന്തിരിഞ്ഞു പോകുന്നത് ഏറ്റവും വലിയ കാര്യവല്ലേ ഒന്ന് ഓർത്ത്നോക്കിക്കെ ഇപ്പത്തേക്കെ ഡ്രഗ് ഗ്സിനഡിറ്റായവര് പിന്തിരിഞ്ഞ് പോകലൊക്കെ കണക്ക. പക്ഷെ അതി അങ്ങനെ ഒരു മ് ഏഹ് കോ കോൺസപ്റ്റ് ഇതി കൊടുത്തങ്കി അത് നല്ല കാര്യവാ. പിന്തിരിഞ്ഞ് പോവത്തില്ല സത്യം ദേ ഞങ്ങടെ ഇവിടെക്കെ ഒരു കൊ ച്ച് ഇതുപോലെ ഏഹ് പിന്നെ ഡ്രഗ്സിന് അഡിക്റ്റ് ആയി പവാ ആ ചേട്ടൻ പറമ്പിപ്പണിക്ക് പോന്ന ചേട്ടനാ ആ ചേട്ടന്റെ ഉം വാചെ മ്മോന് ഇതുപോലെ എ ഡ്ര അ ഒക്കെ പടിക്കാൻ വിട്ട സ്ഥലത്ത് ഡ്രഗ്സി ന് അഡിക്റ്റായി ഉം എങ്ങനെയോ പോയി കൂട്ടിക്കൊണ്ട് വന്നു വീട്ടി എന്നിട്ട് നാല് വർഷ പക്ഷെ ഈ ചേട്ടൻ ഈ ചെറുക്കനെ കാവലിരുന്നു ഈ ഇവനെ ആത്മഹത്യ ടെൻടൻസി എപ്പോഴും കാവലിരുന്നിട്ട് ഒരു നാലാം വർഷം ഇങ്ങനെ ഏൻഡ് ഒക്കെ ആയപ്പോ ഈ ചേട്ടൻ പള്ളി പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയില് ഭാര്യ ഭർത്താവും കൂടെ പോയപ്പോം ഇവന് നാല് വർഷം ആയല്ലോ ഇവൻ അതിൽ നിന്ന് റിക്കവർ ആയി കാണുന്നുള്ളവര് മോനെ ഇരുന്നോളാമൊ ചോയ്ചപ്പൊ ഞാൻ ഇരുന്നോളാം പപ്പാന്ന് പറയുകയും ചെയ്തേ എന്നി ന്നിട്ട് ആ ചെർക്കൻ ഇവര് തിരിച്ചു വന്നപ്പ ആത്മഹത്യ ചെയ്തന്നേ
ആ ഇപ്പോഴത്തെ പിള്ളാര് ആ ഡ്രക്സിന് അടിമപ്പെട്ടു പോയി അത് ഏറ്റവും ഏറ്റവും നല്ലരു ഉദാഹരണം ആ സിനിമയി തന്നെ അത് കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ കൊടുത്ത് അവരതിലോട്ട് കഴിച്ചു പോയി ആ ഒരു രീതി പിന്നെ ആ ഒരു ഇതില്ലാതെ പറ്റുന്നില്ല എന്നൊരു തര ത്തിലോട്ട് പിന്നെ നമ്മുടെ സമൂഹം ഇപ്പോ ഒരു പ്രാവശ്യം ഒന്ന് ഒരു ഡ്രഗ്സ് അടി റ്റായികഴിഞ്ഞാൽ അല്ലങ്കി ഡ്രഗ്സ് ഉപയോഗിച്ചാ പിന്നെ നമ്മുടെ സമൂഹം അവരെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് ആ സിനിമയിൽ അത് പറയുന്നുണ്ട്
പറയുന്നുണ്ട് പറയുന്നുണ്ട് അതെ ചീത്തപ്പേര് ആ ചേട്ടന് മാത്രം അവന് മാത്രം മതി നിനക്കും കൂടെ വേണ്ട എന്ന് പറഞ്ഞ അവൻ പറയുന്നുണ്ട്
അതെ അനിയനും ആ ഒരു കണ്ടി ചേട്ടന്റെ ആ ഒരു പാത തന്നെ ആ സിനിമക്കക്കത് പിന്തുടരുന്നത് കണ്ട് പിന്നെ ആ ചേട്ടന് തന്നെ അത് മനസ്സിലാകുന്നുണ്ട് ആ സമൂഹത്തിൽ പിന്തിരിപ്പിക്കുന്ന അനിയനെ ആ വേണ്ട പഠിച്ചു മുന്നേറിയ മതി കൂടെ ഉള്ളവരൊക്കെ പോയി രക്ഷപ്പെടും നമ്മൾ മാത്രം ഒറ്റപ്പെട്ട് പോകും ആ സിനിമൽ അതാണ് കൂടെ ഉള്ള തീർച്ചയായും ആ കൂടെയുള്ള ഗ്യാങ് മൊത്തം മൊത്തം പഠിക്കാൻ അവര് പാസ്സായി പോയപ്പോഴും ആ ഒരു ചെർക്കൻ മാത്രം ഒറ്റപ്പെട്ടു പോയി
സത്യവ സത്യവ അതെ അവൻമാരി പോയി നല്ല ലൈഫും അല്ല
അത് ഇപ്പോൾ നമ്മൾ എന്തുവാ സമൂഹത്തിൽ നടന്ന കാണുന്നതാണ് നമ്മളിപ്പോ ഈ യു കെൽ അവിടെവടോക്കെ പോകാൻ ഓരോരുത്തർ ആഗ്രഹിച്ചു പോകും പക്ഷെ അവിടെ ചെന്ന് കഷ്ടപ്പെടുന്നതിന് ഒരു മൂവി നല്ലൊരു മൂവി തന്നെയാണ് പിന്നെ മാതാപിതാക്കളുടെ ഒരു ബോണ്ടിങ്ങും മാതാപിതാക്കളുടെ ആ ഒരു ഇതും എല്ലാം ആ ഒരു സിനിമയിൽ കാണിക്കും അതെ അതിലിൽ ആ അതില് പഠിക്കാൻ വിടാതെ മക്കളെ ഗൾഫിൽ പറഞ്ഞു വിടുന്ന ഒരു പേരൻറ്സിന്റെ ഒരു കഥാപാത്രം ഉണ്ട് അപ്പൊ ചിലര് അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിമർശിച്ചു പക്ഷെ അതൊരു നല്ലൊരു കാര്യം തന്നെയാ ഇങ്ങനെ വഴിതെറ്റി പോകാതെ പോയി ചെന്ന് കുഞ്ഞിലെ തന്നെ ഉത്തരവാദിത്തമാകുന്ന ഒരു ക്യാരക്ടറും കൂടെ ഉണ്ടത് ആ ഒരു ഇതും കൂടെ ഉണ്ട് പക്ഷെ എല്ലാവരും നെഗറ്റീവ് ആണ് പറയുന്നത്
ആഹ് നെഗറ്റീവേ പറയത്തൊള്ളൂ എന്നാന്ന് വെച്ചാ അവൻ പോ നല്ലൊരു കാര്യത്തിനല്ലല്ലോ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ എവിടെ നമുക്ക് ലൈഫിൽ വിൻ ചെയ്യാൻ പറ്റ്കേല്ല ഏ അതുകൊണ്ട് തന്നെ അവൻ പോയിട്ട് ആ ബിൽഡിങ് വർക്ക് അല്ലേ അവൻ ചെയ്യുന്നേ അവിടെ പോയിട്ട് ഉ
അത് ശരിയാണ് പ്ലസ്ടു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞ് വിട്ട് അത് ഒരു ഡിഗ്രി പോലും എടു എടുക്കാൻ പറ്റിയില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരു കാര്യം ചിന്തിക്കുന്നത് വെച്ച് നോക്കുമ്പോ കുട്ടികൾ ഇവിടെ നിന്ന് വഴിതെറ്റ തെറ്റണ്ട ആ പോയി ചെന്ന് രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ ആ ഒരു ജീവിതം പഠിക്കട്ടെ ആ ഒരു ഈ ലൈനിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്
ആ എല്ലാ പേരൻറ്സും അങ്ങനേ ചിന്തിക്കത്തുള്ളൂ
അ
എന്നാ രക്ഷപ്പെടെട്ടെന്ന് ഓർക്കും പക്ഷെ അബ്രോഡി വീട്ടാൽ രക്ഷപ്പെടുന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പേരൻറ്സും ചിന്തിക്കുന്നത് പക്ഷെ എന്റെയൊക്കെ ഒരു തോട്ടനുസരിച്ച് അബ്രോഡിൽ പോയി രക്ഷപ്പെട്ട് അവിടുത്തെ സിറ്റിഷൻഷിപ്പും എന്തോ ആയി മേടിച്ച് അവിടെ ഇരിക്കുന്നതിന് നമ്മുടെ നാട്ടിലും പഠിച്ച് നല്ല രീതിൽ ഒരു ജോലി കിട്ടിയ അത് ഈ കുക്ക്ക്‌ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നതാ നമുക്കെപ്പോഴും മര്യാദ ഉം പോയി പോയി പോയി അവിടെ പോയി രക്ഷപെടുന്ന രക്ഷപെടുന്നവരുണ്ട് പക്ഷെ അതുപോലെ ദുരി ദുരിതം അനുഭവിക്കുന്നവരും ഇല്ലേ
തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിന്ന് പറ യ്മ്പഴത്തേക്ക് എങ്ങനെങ്കിലും അങ്ങ് ഗൾഫിൽ പോകുക അല്ലെങ്കി വിദേശത്ത് പോവുക ആ ഒരു രീതിയിലോട്ട് മുന്നേറിവാണ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങ നെയാണ് ആ ഒരു സിനിമയിൽ അത് എടുത്തു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പ്ലസ്ടു പാസ്സാകുക യു കെ പോവുക രക്ഷപ്പെടുക ആ യു കെ പോവ്ക അത് അത് എങ് പൈസ പൈസ ഇല്ലെങ്കി തന്നെ മാതാപിതാക്കളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും അത് ഒപ്പിച്ചു കൊടുക്കണം എന്നൊരു രീതിയിലാണ് ഇപ്പോഴത്തെ തലമുറ ആ സിനിമേ തന്നെ അത് കാണിക്കുന്നുണ്ട് ആ ഒരു ഇത് വീട് വിറ്റിട്ടാണെങ്കിലും എന്നെ വിട്ടേ പറ്റൂ ഞാൻ കടമൊക്കെ തിരിച്ചെടു ക്കാം അത് ഞാൻ തിരിച്ചെടുക്കാം പക്ഷെ അവിടെ ചെന്ന് ലക്ഷങ്ങൾ കൊടുത്ത് അവിടേ ട്ട് പിന്നെ ജോലി ഇല്ലാതെ കിടന്ന് നരകിക്കുന്ന ഒരവസ്ഥ ആ സിനിമേ തന്നെ നമ്മള്
അതെ രക്ഷപെട്ട രക്ഷപെട്ടു ലക് ക്കിന് രക്ഷപെട്ട രക്ഷപെട്ടു അല്ലാത്തവര് പോയി
പിന്നെ ആ സിനിമയ്ക്കകത്ത് പറയുന്ന ഏറ്റവും വലിയ ഇതാണ് സിബിളിങ്ങ് സഹോദര സ്നേഹം അതും എടുത്തു പറയുന്നു സാധാരണ എല്ലാ വീടുകളിലും കാണ് ന്ന ഒരിതാണ്
അതെ വഴക്കുകൾ അതെല്ലാം ചെറുതും വലുതും എല്ലാം വഴക്കുകളുണ്ട് വഴക്കുണ്ട് പക്ഷെ ഒര് ഇച്ചിരി ഏജ് ആകുമ്പോ തന്നെ അത് മാറും ഇച്ചിരി ഏജ്ന്നല്ല ഇപ്പം അത് അതില് ആ ഏ ബോയ് ബോയ് ഗേൾ വന്ന വച്ചോ ഒരു വീട്ടില് സിബിളിഗ്സ് അവര് ഒരാള് കൽ കല്യാണം കഴിഞ്ഞ് പോയി കഴിയുമ്പം ആ സ്നേഹം അങ്ങ് ആ കൂടാൻ തുടങ്ങും
ചെല സ്ഥലങ്ങളില് അവിടെ കല്യാണം കഴിയുമ്പോ ആ ഒരു സ്നേഹബന്ധം ഇല്ലാതാകുവാണ്
ചില സ്ഥലങ്ങള പക്ഷെ മോസ്റ്റ്ലി ഞാന് എന്റെ ഒരു ഞാൻ ജീവിച്ചു വന്ന ആ സാഹചര്യം അനുസരിച്ച് ഞാൻ പറയുന്നു ഞാൻ കണ്ടുവരുന്ന കല്യാണം വരെ അടിന്ന് പറഞ്ഞൽ അതുപോലെ പൊരിഞ്ഞടിയായിരിക്കും കൂടപ്പറപ്പ് തമ്മി അത് കഴിയുമ്പത്തേന് ല്ലേ ഭയങ്കര സ്നേഹവാ ഞങ്ങള് തമ്മില് ഞാ എന്റെ ഏ സഹോദരിയായിട്ടാണേ പോലും ഞങ്ങള് കല്യാണത്തിന് പോകുമ്പ ഭയങ്കര വ ഴ ക്കാര്ന്ന് പക്ഷെ കല്യാണം കഴിഞ് ഇതുപോലെ ഒരു സ്നേഹം എനിക്ക് അവള് രൺ രണ്ടാമത്തെ ഒരമ്മയാന്ന് പറയാം അതുപോ അതുപോലെയാ അതുപോലെ സ്നേഹവാ ഞങ്ങള് തമ്മില്
അല്ല ആ സിവിളീംഗ്സിന്റെ നല്ലൊരു രു ബോണ്ടാണ് പിന്നെ അതില് പറയുന്നുണ്ട് ആദ്യം കുഞ് എ എന്തുവ കുഞ്ഞിലെ തൊട്ടെ എന്തെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും അടി തുടങ്ങുന്നത് പിന്നെ പിന്നെ അത് സ്വപ് സ്വത്തുക്കളിലേക്ക് പോകും ആ ഒരു പിന്നെ അങ്ങോ ഇങ്ങോട്ട് വാശിയും വൈരാഗ്യം പിന്നെ മിണ്ടാട്ടവില്ല സഹോദരങ്ങള് പരസ്പരം ഒര് അകൽച്ച പിന്നെ ഏറ്റവും ലാസ്റ്റ് ആ ഏറ്റവും ലാസ്റ്റ് മിണ്ടാത അതാ ആ സിനിമേ തന്നെ പറയുന്നുണ്ട് ഏറ്റോം ലാസ്റ്റ് മരിച്ച് പോകുമ്പോഴാണ് കൂട്പ്പറപ്പ് പോയി പിന്നെ എന്തിന് വേണ്ടി ആ മനസ്സിലാണ് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അപ്പ ങ്ങള് ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക അതിൽ തന്നെ പറയുന്നുണ്ട് കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി തുടങ്ങി പിന്നത് സ്വത്തുക്കളിലേക്ക് പോയി സ്വത്തുക്കളിലേക്ക് പോയി ആ ഒരു ബന്ധവി ഇല്ലാതാകുന്നു അപ്പൊ ഉള്ള സമയങ്ങളിൽ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങള് സ്നേഹിക്കാം മിണ്ടാതിരിക്കുക നമുക്ക് അതില് ഞാൻ കൺ ആ ഒരു മൂവി കണ്ടപ്പോ അപ്പ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ഞാൻ ഓർത്തത് പ്രവാസികളാ ച്ചാണ് ആദ്യം എന്റെ മനസ്സിൽ പ്രവാസികൾ അനുഫവിക്കുന്ന ആ കഷ് വക്തകൾ അതിൽ കാണിക്കുന്നുണ്ട് ആ ദുരിതം ആ വെയിലത്തും ചൂടത്തു ത്തും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ഉരുകുന്നത് കാണുന്നുണ്ട് അതേപോലെ തന്നെ പിന്നേം എനിക്ക് ആ ഒരു മൂവി കണ്ട അപ്പൊ എനിക്ക് തോന്നിയതെന്നു പറയുമ്പോ ഇതേ കണക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്
ആ അതെ
ആ ഒരു സ്നേഹവും കാരുതലും പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പം മനുഷ്യര് എത്ര ദിവസം കൂടെ കാണും ആരോടും വൈരാഗ്യവും ഒരു ദേഷ്യവും അങ്ങനെ ഒന്നും വെച്ച് പുലർത്തരുത് എന്നൊരു ചിന്ത എനിക്ക് ആ ഒരു മൂവി കണ്ടപ്പോഴത്തേക്ക് എനിക്ക്
എന്റെ ക്യാരക്ടർ അങ്ങനെയാ ഞാൻ ആരോടും വൈരാഗ്യം വിദ്വേഷം പക അതൊന്നും എനിക്കില്ല മം എഹ് എനെ ഞാ ഞാൻ ഇത് കണ്ടിട്ടല്ല അതിന് മുമ്പ് തന്നെ എന്നു വെച്ചാൽ മനുഷ്യരില്ലേ ഇപ്പത്തെ ഈ ഈ ഈ വേൾഡില് എല്ലാവർക്കും അസുഖം അസുഖം ഒരു ഫാമിലിയിൽ ഒരാൾക്കെങ്കിലും അസുഖ ഇല്ലാത്തവരില്ല ഒരു നടുവവേദന ഒരു പനി പോലെ ഇപ്പൊ എല്ലാവർക്കും നടുവേദന എന്ന് പറഞ്ഞൊരു കാര്യം ഉം ആ ഒരു വേദന വന്നാ മതി ആൾക്കാര് ഉം തീരുവാ അതോടുകൂടി തീരുവാ എന്നും ആശുപത്രിയിൽ പോവുമ്പോ എന്തേലോന്ന് മാറുവോ ചികിത്സിച്ചാ മാറുന്നതാണോ ഇല്ല
തീർച്ചയായും നാം മനുഷ്യന്റെ ജീവിതം എപ്പ ഇപ്പോഴാണ് ആയുസ് ഇപ്പൊ കണ്ടൊണ്ടിരിക്കുന്ന ആള് പിന്നെ കൊണ്ടോയില്ലെയെന്ന് നമുക്ക് ഉറപ്പില്ല അതാണ് മനുഷ്യജീവീതം എന്ന് പറഞ്ഞ
അതെ
സിനിമയിൽ അത് പറയുന്ന ഏറ്റവും ഒരു നല്ലൊരു കാര്യമാണ് വൈരാഗ്യം വെച്ച് പുലർത്താതെ ഉള്ളത് സമയത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പിന്നെ ഒരു സൗഹൃദം അവിടെ നല്ലൊരു ബോണ്ടിങ് ആണ് ണ്ടായിരുന്നു എല്ലാത്തിനും കൊചില്ലേതോട്ടെ ഒരുമിച്ച് വളർന്നവര് അല്ലെങ്കിൽ ഒരുമിച്ച് കളിച്ച് വളർന്നത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഒരു സൗഹൃദ ബോണ്ടിങ് അതിലേ കണ്ടായിരുന്നു അതേപോലെ തന്നെ മാതാപിതാക്കളുടെ ബോണ്ട് ഒണ്ട് ഏ വിനായക കൻഎന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ അച്ഛനും മോനും കൂടെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആ ഒരു സിനിമൽ ഏറ്റവും ഇതാണ് അച്ഛൻ ആ വിഷു സമയത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ അച്ച് അച്ഛൻ വീഴുമ്പോ തന്നെ ആ കുഞ്ഞിന് വരുന്ന ഒരു മാനസികാവസ്ഥ അത് അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരുണ്ട് എന്നൊരു ഇതാണ് അതിൽ കാണിക്കുന്നത് ആ ഒരു മൂവി കാണിക്കുന്നത്
ഉം അത് സത്യവാ സത്യം
അതാ പിന്നെ ആ ഒരു കഥാപാത്രം തന്നെ മരിക്കുമ്പോ ആ അച്ഛൻ കഥാപാത്രം മരിക്കുമ്പോ ആ ഭൂമി പിന്നെ വേറെ ആരുവില്ല ഒറ്റപ്പെട്ടു പോയി എന്നൊരു എന്നൊരു നിലയിലേക്ക് അത് കാണുന്നുണ്ട്
അതങ്ങനെയ നമ്മള് ഹാ അവരിരിക്കുമ്പം അവരുടെ വില അറയില്ല മാതാപിതാക്കളുടെ വില അവര് പോയി കഴിയുമ്പോഴേ അതിന്റെ വെ വെല മനസ്സിലാവത്തുള്ളൂ അത് അങ്ങനെയാ
രത്തിലുള്ള ഇത് കാണിക്കുന്നുണ്ട് പിന്നെയന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊ എജൂക്കേഷൻ ആ എജൂക്കേഷൻ നല്ല മസ്റ്റ് ആണ് എന്ന് ആ ഒരു സിനിമയെ കാണിക്കുന്നുണ്ട് പഠിച്ചെങ്കിലേ എവിടെയെങ്കിലും രക്ഷപ്പെടൂ ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും കൂട്ടുകെട്ട് കൂട്ടുകെട്ടൊന്നും കൊണ്ട് കാര്യമില്ല പഠിക്കുന്നവര് മാത്രം രക്ഷപ്പെടും
അത് സത്യമല്ലേ ആ അതെ ഞാൻ എന്റെ പിള്ളാർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഉം ഈ കൂട്ട് ഇപ്പം ഏഹ് അഞ്ചാം ക്ലാസ്സീന്ന് പ്പെ ആറിലോട്ട് പോകുമ്പോ പിള്ളേരെ ശഫല് ചെയ്തിടും അല്ലെങ്കി അപ്പൊഏഴീന്ന്എട്ടിലോട്ട് അങ്ങനെ പോകുമ്പോ ശഫല് ചെയ്തിടത്തില്ലേ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസിൽ മാറ്റി ഇടും കുറച്ച് സംസാരിക്കുന്ന പിള്ളേരെം ഇംഗ്ലീഷ് മീഡിയത്തിലക്കെ മോസ്റ്റ്ലി അങ്ങനെയാ കാണുന്നേ അപ്പൊത്തേന് ഇവര് പറയൂ എനിക്ക് കൂട്ടില്ല എന്റെ കൂ ട്ടാഅവനായിരുന്നു അവൻ പോയി ഇനി എങ്ങനെയ ഞാൻ പറയും എന്തിനാ കൂട്ട് ഇപ്പ പത്താം ഇപ്പൊ അഞ്ചാം ക്ലാസ് വേറെ സ്കൂളി മാറ്റുവാണെങ്കി ആ കൂട്ട് അവിടെ വെച്ച് അവസാനിക്കുവാ പിന്നെ എപ്പോഴേലും ഫ്യൂച്ചറില് കണ്ടാ കണ്ട് ഇല്ലേ ഇല്ല ചെ പത്തിലാണേലും അതുപോലെ എത്രയോ പിള്ളാറെ കൂടെ പഠിക്കുന്നു ആ കൂട്ടുകാരെല്ലാം ലൈഫ് ലോങ്ങ്‌ നമ്മടെ കൂടെ വരുവോ ഇല്ല അടുത്ത പ്ലസ്ടു വേറെ സ്കൂൾല്. ആ കൂട്ടുകാരും നമ്മടെ ലൈഫിൽ വരുവോ ഇല്ല പിന്നെ ഡിഗ്രി വേറെ സ്കൂൾ വേറെ ബെ